ഹലോ കേക്കാവോ സൗണ്ട് ഇണ്ടോ?
ആ സൗണ്ട് ണ്ട്.
ആ ആഹ് ഇപ്പൊ നല്ല സൗണ്ട് ണ്ട്. ഹ്മ്മ് കറണ്ട് പോയി വന്നിട്ടില്ല്യ. ആ കറണ്ട് പോയി ഇവിടെ ഫോണ ചാർജ് കുറവാ. കടക കെടന്ന ആൾക്കാരെല്ലാം എഴുന്നേറ്റിരിന്ന് വീശിക്കൊണ്ടിരിക്കുവാ. ഹ ഹ ഹ കറണ്ട് പോയിതാ രാത്രിയില് കറണ്ട് പോയന്നെ ഉറക്കില്ല. വീശി വീശി നിക്കണവരെ ചൂട് കാരണം ജനൽ തോർന്ന്ടാൻ പേടിയാ. ഇവ്ടെയാണെങ്കി കാടൊക്കെണ്ട് ബാക്കിൽ. ആഹ അതന്നെ. ഇവിടെ ഇടയ്ക്കിടക്ക് പാമ്പ് വര്ല്ണ്ട്.
ഓ
ഉം. അപ്പ ഇവിടെ ചുറ്റും പറമ്പാണെ റബ്ബറുംത്തോ റബ്ബർ പറമ്പില് റബ്ബറും തെങ്ങൊക്കെണ്ട്.
അപ്പൊ അപ്പൊ പേടിയണേനും. ഇപ്പാണിച്ച ഫോണ് തുറന്ന് കഴിഞ്ഞ അത് മാത്ര
ആഹ അതന്നെ അതോണ്ട് പേടിക്കണം. അപ്പൊ ജനലല് തുറക്കാണെങ്കിൽ ഞാൻ അവിടെ തന്നെ ഇരിക്കും എന്നിട്ട് കുറച്ചു നേരം കാറ്റങ്ങാനും കൊള്ളിക്കും എവടെ? കാറ്റൊന്നും ഇല്ല്യ വെർതെയാ. അങ്ങനെ പിന്ന എന്താ നാല് മണിക്ക് ഇനി എന്താ പലഹാരം ഇണ്ടാക്കോ സ്പെഷ്യലാട്ട്.
അങ്ങനെയൊന്നുമില്ല മോള് പറയയാണെങ്കിൽ ചെലപ്പോ.
അതെ അപ്പൊ എന്താ സ്പെഷ്യല്? ഉന്നക്കായ എന്ന് പറഞ്ഞൊരു സംഭവില്ലെ ഇല്ല ഞാൻ കേട്ടിട്ട്ണ്ട് അത്ങ്ങനെയാ ആ സംഭവം ഞാൻ കഴിച്ചിട്ടില്ല
നേന്ത്രപ്പഴ അല്ലേ നമ്മെളെ നേന്ത്രപ്പഴം അധികം പഴു ക്കാത്ത നേന്ത്രപ്പഴെടുത്തിട്ട് നമ്മൾ ആവിക്ക് വേവിക്ക എന്നിട്ടത് ഒട ചിട്ട് അതിന്റുള്ള്ത്തെ ആ കറുത്ത സാധനുണ്ടല്ലോ അ ആ നാരുണ്ടാവോലോ നമ്മളെ നന്ത്ര നേന്ത്രപ്പയത്തിന്റുള്ളില് അത് ഒഴിവാക്കണം ആ ന്നിട്ട് നമ്മള് നന്നായിട്ട് നമ്മള് പൊടിയൊക്കെ പത്തിരിക്കൊക്കെ കുഴക്കണ പോലെ ഈ പഴങ്ങട്ട് കോയെച്ചെടുക്ക
ആഹ് ആഹ
നമ്മള് പിന്നെ ആദ്യം നമ്മള് ഫില്ലിങ് റെഡി ആക്കാണട്ടോ ഇതിന്റെ മുന്നേ തന്നെ തേങ്ങിമം പഞ്ചസാരയും പിന്നെ അതേപോലെ ഏലക്കാപ്പൊടി നട്സാള് അതേപോലെ ഉണക്ക മുന്തിരി ഇതൊക്കെ ഇട്ടിട്ട് നമ്മള് ജസ്റ്റ് ആ പിന്നെ ഒന്ന് ഒരു ഫില്ലിങ് റെഡി ആക്കി ഇന്നിട്ട് നമ്മളീ പിന്നെ കൊഴച്ച് വെച്ച പഴത്ത്ന്ന് കൊറച്ചെടുത്തിട്ട് കൈയി്ന്റുള്ളനടിയിൽ ഇങ്ങനെ പരത്തിട്ടയ്ന്റെ ഉള്ളിൽ നമ്മള് പൂവടക്കൊക്കെ ഫില്ലിങ്ങ് നെറക്ക്ണ പോലെ നെറച്ചിട്ട് നമ്മള ഇങ്ങനെ ജസ്റ്റ് ഉരുട്ടി എടുക്കാ
അത് ശെരി ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ യൂട്യൂബില് കണ്ടിട്ടുണ്ട്
ഫ ഇതാ മതി
നല്ല ടേസ്റ്റ് ആയിരിക്കില്ലേ പഴത്തിന്റെ ഒരിതും
പഴത്തിന്റെ ടേസ്റ്റ് ഇഷ്ടുള്ള ആർക്കാർ ഇഷ്ടണ്ടാവും ഇവിടെ മോൾക്കൊക്കെ കൂടുതലായിട്ട് സ്പൈസി ആയിട്ടുള്ള ഐറ്റംസാ ഇഷ്ട്ടം ആ ആ വെറും കട്ട്ലേറ്റിണ്ടടാ കട്ലേറ്റ് സമൂ
അ ഈ ചട്ടിപ്പത്തിരി ഇങ്ങനത്തെക്കെ ഐറ്റംസാ
പത്തിരി ചട്ടി പത്തിരിന്ന് പറഞ്ഞാ അതെന്താ പത്തിരിയോ
അല്ല ഇറച്ചി നമ്മള് കുറച്ച് മൈത കൊണ്ടുള്ള ദോശകൾ ഉണ്ടാക്കും കൊറ ച്ച് ന്ന്ട്ട് പിന്നെ അത് മ മുട്ടൽ മുക്കിയിട്ട് നമ്മള് കടായില് ലെയർ ലെയർ ആയിട്ട് വെക്കും എന്നിട്ട് ഒരു ലെയർ വെച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മൾ സമൂസിന്റെൊക്കെ മസാല ഇ ലല്ലോ അത്ട്ട് കൊടുക്കും പിന്നെ അടു ലെയർ വക്കും അങ്ങന അങ്ങനെ ലെയറക്കി വെിട്ട് പിന്ന നമ്മള് കേക്ക് കട്ട് ചെയ്യണ പോലെ കട്ട്ത് കഴിക്കാം
അതെ അപ്പൊ നല്ല ടേസ്റ്റാണോ
ടേസ്റ്റാ പക്ഷെ കുറച്ച് റിസ്ക് ആണ്
ആഹ റിസ്ക് ആണല്ലേ അത് ശെരി ചട്ടിപത്തിരി ഞാൻ കേട്ടിണ്ട് ഉന്നക്ക കണ്ട്ക്ക്‌ മൊബൈല് കണ്ടിണ്ട് ട്രൈ ചെയ്യന്നണ്ട് പിന്നെ ബിരിയാണി ആദ്യ ദിവസം ഇണ്ടാക്കി കൊളായ പോലെ
അത് മേടിക്കണ്ട നമ്മക്ക് നമ്മള് ഉ ഉണ്ടാക്കി നോക്കുക ആദ്യം കുറഞ്ഞ ക്വാണ്ടിറ്റിൽ ഒന്ന് ഉണ്ടാക്കി നോ ക്ക പിന്നെ
ആ ഒരു ദിവസം കട്ലൈറ്റ് ഉണ്ടാക്കിയ കട്ലൈറ്റ് ഇവർക്ക് ഭയങ്കര ഇഷ്ട
ആ
ആ അപ്പോ സൂപ്പർ ആയിരുന്നുന്ന് പറഞ്ഞിവര് ഞാൻ കുഴപ്പില്ല ബ്രെഡൊക്കെ പൊടി- ച്ച് കിഴങ്ങ പുഴുകി ഏ
അതാകുമ്പോ അധികം റേറ്റ് വരൂല
ആഹ് റസ്ക് പൊടി വായി റസ്ക് പൊടി ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ കിട്ടൂല്ലേ അത് ശരി ഞങ്ങള് വിട് ആ ആ് ആ ഞങ്ങള്ൾ വിടിർന്ന് ബ്രെഡ ഒക്കെ എട് ത്ത് നല്ല പോലെ
ബ്രെഡ് ആക്കി ന്താറിയോ അത് നന്നായിട്ട് എണ്ണ കുടിക്കും റസ്ക് പൊടി ച്ച അത്രക്ക്‌ എണ്ണപിടിക്കൂല ആ
പിടിക്കില്ല അല്ലേ ആ ആ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ കൊള്ളാന്ന് പറഞ്ഞു ഇവിടെയും പലഹാരങ്ങള് ബേക്കറി കുറവാ മിക്കത് ഇണ്ടാക്കലാണ്. രാവിലെ ആ
ഞങ്ങക്ക് പിന്നെ ബേക്കറി ഞങ്ങക്ക് ഫാക്ടറിയാണ് ബേക്കറിന്റെ ഈ കേക്കും അതുപോലെ കപ്പ കേക്ക് അതുപോലെ തന്നെ മാർബിൾ കേക്ക് പിന്നെ ബ്രെഡ് ബന്ന് കുബു ബൂസ് അങ്ങനത്തോക്കെ ന്നമക്ക് ഇവടെണ്ട് അപ്പം അതോണ്ട് കണ്ട് കണ്ടതായിട്ട് മക്കൾക്കകാർ
വേണ്ടല്ലേ. അത് ശരി ആ ഓ അങ്ങനെ അപ്പൊ പിന്നെ വീട്ടിൽ അല്ലെങ്കിലും വീട്ടിലു ണ്ടാക്കണതാണല്ലോ നല്ലത്. അപ്പൊ പിന്നെവീട്ത്തൊക്കെ നല്ലതാണ്. അങ്ങനെ അപ്പ് പിന്നെ ഏ കട്ലൈറ്റും പിന്നെന്താ സാമു സമൂസിയോ സാമൂസന് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല.
ആ സമൂസന്നെ നമ്മൾ ഷീറ്റ് വാങ്ങിക്കും. എന്നിട്ടാണ് ചെയ്യാ
ആഹ് ഷീറ്റ് വാങ്ങിക്കാ കിട്ട എന്ന പരസ്യത്തില കാണ
ആ
ഇവിടെ ഞങ്ങക്ക് ആ ആ ഇവിടെ ഞങ്ങക്ക്ത് കിട്ടില്ല അതൊക്കെ വൈറ്റി പുറത്തേക്ക് പോണം കൊറച്ച് ദൂരം പോണം. ആ അപ്പൊ പിന്നെ അയിനൊന്നും മെൻകടില്ല. ആ ഞങ്ങൾക്ക് സൂപ്പർമാർക്കറ്റ് കുറച്ച് ദൂരത്താ.
ആഹ ആഹ
ആഹ് അപ്പൊ പിന്നെ കിട്ടില്ല ല് അത് ട്രൈ ചെയ്യാനൊരു പേടിയാ ഇങ്ങനെ കോളായാലും ഒരു ദിവസം ഗോതമ്പ് പൊടി വെച്ചിട്ട് ചപ്പാത്തിക്ക് പോലെ പരത്തി എന്നിട്ട് അയിനെ ഇഞ്ചി പച്ചമുളക് സഭോള എല്ലാം കൂടെ വെച്ചിട്ട് അതിങ്ങനെ സമൂസ പോലല്ല ഏകദേശം അതിന്റെ ഒരു ഷേപ്പിലാക്കിട്ട് മുട്ടെൽല് മുക്കി എന്നിട്ട് എണ്ണയില ഇട്ട് പൊരിച്ചെടുത്തു.
ആഹ ടേസ്റ്റ് ഉണ്ടായിരുന്നോ
കുഴപ്പമില്ല കഴിക്കാൻ ഇവര് പറഞ്ഞു കുഴപ്പമില്ല വെറൈറ്റി ആയി ണ്ടല്ലോ വെറൈറ്റി ആണ് കഴിച്ചോളാ പറഞ്ഞു. ഹാ എഫ് ബി പിന്നെ അമൃത പൊടി കിട്ടുന്നില്ലേ അതുവച്ച് ഇടക്ക് ബിസ്ക്കറ്റ് ഉണ്ടാകും നോക്കും. കു വട്ടയപ്പം ഉണ്ടാക്കും. അതേ ശർക്കര ചേർത്ത് ഭയങ്കര ഇഷ്ടാ
അതെന്താ വട്ടയപ്പം
അത് പൊടി തേങ്ങ അരച്ചിട്ട് പഞ്ചസാാരയൊക്കെ ഇട്ടിട്ട് നമ്മള് ആ ഇഡ്ലി ചെമ്പിൽ ആവി കേറ്റില്ലേ
അത് ങ്ങൾ ഉണ്ടാക്കാറില്ലട്ടോ.
ആയിനിങ്ങൾ ന്താ പറയാ വട്ടയപ്പംന്ന് ഞങ്ങള് പറയാ കിണ്ണത്തില്ലി കോരി വെച്ചിട്ട്
കിണ്ണത്തപ്പം ആണോ ഉദ്ദേശിച്ചത്.
അല്ലല്ല കിണ്ണത്തപ്പം അല്ല വട്ടേയപ്പം ആ അല്ലവാ കിണ്ണത്തപ്പം തന്നെ ഷേപ്പന്യാണ് ഐന ക്കാളും കട്ടിണ്ട് തേങ്ങ അരച്ച് ചേർക്കാചെയ്യ
ആ ഹ അത് കലത്തപ്പം ആണോ.
എനിക്കു അങ്ങനെ പറഞ്ഞ അറിയില്ല.
കൽത്തപ്പം സപ ച്ചേരി കുതിർത്ത് വെക്കും. വെള്ളത്തിലിട്ട് വെക്കും എന്നിട്ട് പച്ചരിയും പച്ചരിയും തേങ്ങയും. പിന്നെ ശർക്കര പാനി കൂടെ അര അരച്ചിട്ട് പിന്നെ തേങ്ങ കൊത്ത് ഇട്ടിട്ട് നെയ്യ് കുക്കറിലിട്ടിട്ട് നമ്മൾ വേവിക്കും.
അങ്ങനെയല്ല പചരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് പച്ചരി തേങ്ങ ചോറ് എല്ലാം കൂടെ അരച്ച് വയ്ക്കും.
ആഹാ
ചിലപ്പോൾ ഒരു കഷ്ണം വെളുത്തുള്ളിയും ജീരകും അരക്കും. എന്നിട്ട് അത് വീർക്കുമ്പോഅ പഞ്സാര ഇടോട്ടാ മധുരത്തിന് പഞ്സാരി വേണെങ്കി ഇട അല്ലങ്കി ശർക്കര നീര് അങ്ങനെയാണെങ്കിൽഅങ്ങനെ അത് നല്ലപോലെ പൊന്തി വരുമ്പോ കീണ് ഇഡ്ലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് കിണത്തില്ൽ കോരി വെച്ചിട്ട് ആവില് വേവിച്ചെടുക്കും അങ്ങനെ ഇണ്ടാക്കും വിശേഷങ്ങൊക്കെ വരുമ്പ ഉണ്ടാക്കും ഞങ്ങക്ക് ഭയ കര ഇഷ്ടമാണ്
ആഹ് ആഹ നമ്മൾ അങ്ങനെ അത് ഉണ്ടാക്കി നോക്കിട്ടില്ല ഓരോ ഭാഗത്ത ഓരോ സ്നാക്സല്ല ഉണ്ണിയപ്പ ഭയങ്കരഇഷ് ഇഷ്ടമാണ്
ആഹ് ഉഞ്ഞപ്പ ഭയങ്കര ഇഷ്ട എനക്ക് എന്നാാല ഇണ്ടാക്കിയായിരുന്നു അപ്പൊ രസാ ഇ വിട ഞങ്ങൾക്ക് പെട്ടെന്ന് എണ്ണചന്നാ കഫക്കെട്ട് ഉള്ളവർക്ക് ആൾക്ക് ര അ അപ്പൊ ആ അ റ വെല്ലാം കുറ വാ നാലു ഇടക്കൊക്കെ അടിച്ചുപൊളിച്ചു കഴിക്കും ഇവർക്ക് ബേക്കറി കണ്ട ബേക്കറി മതി
ആഹ് ഇവിടെ പിന്നെ ഞാൻ ബേക്കറി ഞാൻ അങ്ങനെ അധികം വാങ്ങിച്ചു കൊടുക്കൂല
ആപരമാവധി ഇവിടെ കുറവ് മേടിക്കുള്ളൂ പിണ്ടാക്കിടത്തൊക്കെ പൊടിണ്ടെങ്കിൽ ദോശയോ അല്ലെങ്കിൽ മറ്റേ റോട്ടിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും
റോട്ടി പറണ എന്താ
അത് ഗോതമ്പ് പൊടിയില് തേങ്ങ ചെരകിട്ട് ജീരകം ഇട്ടിട്ട് നല്ലപോലെ കുഴക്കി ചപ് ചപ്പാത്തിയെക്കാൾ ഇച്ചിരി കൂടെ കുഴചിട്ട് ദോശ കല്ല് കുറച്ച് എണ്ണ ആക്കും എന്നിട്ട് അതിനകത്തോട്ട് ഇത് ഒരു പിടിവായിട്ട് ദോശക്കല്ല് വെച്ചിട്ട് നമ്മുടെ കയോണ്ട് ന്നെങ്ങനെ പരത്തി പരത്തി എടുക്കും ആ എന്നിട്ട് വേവുമ്പോ മറി
ചട്ടിപ്പത്തിരി ന്റെ ഒക്കെ പോലെ
ആഹ് അങ്ങനെയ എങ്ങനെയ ഇവിടെ ഉണ്ടാക്ക എനിക്കറി ഞാൻ ഇവിടെ വന്നതിന് ശേഷം പഠിച്ചതാ ഞങ്ങടെ അവിടോന്നില്ല ഇവിടെ വന്ന കഴിഞ്ഞാ പിന്നെ ഇവർ പറയണ കേക്കും ആ ഇടയ്ക്ക് മൈദ വെച്ച് മൈദ ഞങ്ങ അങ്ങനെ വാങ്ങിക്കലില്ല എന്നാല് ഇടക്ക് വല്ലതിനും വങ്ങിച്ച ണ്ടെങ്കി അത് വെച്ച് ഉണ്ടാക്കും മൈദയാവുമ്പോ നല്ല സോഫ്റ്റ്ല്ലേ അങ്ങനെ പ്പ എന്റെ ഫോണില് ചാർജ് ഒമ്പത് ശതമാനംമായിട്ടോ എപ്പ കറണ്ട് വരു ഉറങ്ങാനും പറ്റ ല്ല മൊബൈല് കുത്തി വെക്കാനും പറ്റത്തില്ല ആ ഈ ചൂടാ ഇപ്പൊ വെയിൽ ഇത്തിരി മങ്ങി നിക്കണ്ട് ഒരു കാര്യ ഇല്ല ഇപ്പൊ തന്നെ തെളിയും
ആഹ ഞാൻ പറയാ എന്തൊരു എന്തൊരു ചൂടാന്നറിയോ
ആഹ് പ്രതേക തരം ചൂടാ പ്ര എല്ലാം ജീവികൾക്കും ഒക്കെ നടക്കാൻ വയ്യാ ഞങ്ങൾക്കാണെങ്കി മോയലുണ്ട് രണ്ടെണ്ണം
ഓ
ആ അകത്താ കിടക്ക്ണെ കൂട് വലുതാ കൂട്ടിലോട്ട് കയറ്റി ഇതിയോ കൂടി ഇടുമ്പോ അപ്പുറേത്തെ കൂടെ ഇറങ്ങി വരും രണ്ടും ആഹ വലിയ വെടവാ
ഓ വിടവുണ്ടോ ശരി പിന്നെ മൊയാലാളെ പെ പെട്ടെന്ന് നമ്മള പിന്നെ ത് നായ്ക്കൾ കണ്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കടിക്കും.
ആ ഇവിടെ ഇതറ്റകൾ ഇടക്ക് പുറത്തേക്ക് ഇറക്കായിരുന്നു ഇപ്പ ഇവിടെ പൂച്ചയുടെ ശല്യം ഇതിറ്റാടെ കണ്ടേ ആ പിടിക്കാനായിട്ട് ഇടക്കിടക്കിടക്ക് വരും ഇന്നലൊണെങ്കിൽ കഥക് തുറന്നിട്ട് ഞങ്ങൾ അകത്ത് കിടക്കായി അപ്പൊ ള് പുറത്ത് പുറത്തേക്ക് പോകണ കണ്ട് പെട്ടെന്ന് പിള്ളേര് ചുമ്മാ നോക്കട്ടെന്ന് പറഞ്ഞ ചെന്നപ്പന്റെ ഇത് മിറ്റത് തിന്നേന്ന് കഥക് തുറന്നു ച ആ കഥക് തുറന്നിട്ടല്ലേ ഓ
വേഗം പോവയേ ഞങ്ങള വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്നു എന്നിട്ട് അത് ഓടിപ്പോയി അപ്പറത്തെ വീട്ടിലെ പശുവിന്റെ ചാണക കുഴി പോയി ചാടി.
അയ്യോ ചത്തൂ പോയി അശോ കഷ്ടായി ഇവിടെന്നിട്ട് ചെന്നപ്പോ അവിടെ ഇരിക്ക്ണ് ഭാഗ്യം. ഞങ്ങള് വേഗം പിടിച്ചോണ്ട് ഓടി. അല്ലെങ്കി ഇന്നലെ പൂച്ച പിടിച പൂച്ച ഇപ്പൊ ആ ഈ ഭാഗത്തി ഇല്ലാത്ത പൂച്ചകളൊക്കെണ്ട്. ഇപ്പൊ വിളിക്കാട്ടോ ശരി.